ഹലോ ഹലോ ആഹ് കേൾക്കണില്ലേ? ഹലോ
ഹലോ
കേൾക്കണില്ലേ?
ലോ കേൾ
കേൾക്കണില്ലേടി? ഹലോ ആഹ് കേൾക്കുന്നില്ലേ?
ആഹ ഇപ്പൊ കേ
ആ
തെരക്കിലൊന്നല്ല എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാണ്.
കുളിച്ചിട്ടില്ലിന്ന് ഇന്ന് നേരം വൈകി ഭക്ഷണം പിന്നെ ഞാൻ പറഞ്ഞ രാവിലെ ടെ ദോശയാണ്. പിന്നെ ചിക്കന്റെ മസാല ബിരിയാണീത്തെ മസാല ഉണ്ടായിരുന്നു മക്കൾക്ക് ഓലിക്ക് അതൊക്കെ ആയാൽ മതി അപ്പം
അത്താഴത്തി
ആഹ് ബിരിയാണി ബിരിയാണിയിലെ മസാല ആഹ് ആഹ് അല്ല ഒ പ്പിക്കൽസല്ല രാവിലെ അങ്ങനെ ചെയ്തു ഉച്ചക്ക ക്കെപിന്നെ മോര്കാച്ചിതും അറച്ചി വരട്ടും ആണ് പൊതുവെ മടിയൊള്ള കേസ് ആണ് ആഹ് ഇന്ന് പൊതുവേ ഇന്നൽ ത്താ കഴിച്ചതൊക്കെ അയിന്റെക്കെ മാണാ മത്തടിച്ചിങ്ങനെരിക്ക്‌ണാ ആ ഇതാണ് ഉം പക്ഷെ ഞാൻ വല്ലാതെ കഴിച്ചിട്ടില്ല ഞാൻ പായസം പിന്നെ കുടിച്ചന്നല്ലാതെ ഇക്ക്‌ പൊതുവെ ഇങ്ങനത്തെതിനോടൊന്നും ഇഷ്ടല്ല
ഉം ഉം. നിങ്ങൾ പിന്നെ അദ്ദേഹം പുറത്തേക്ക് പോയി പോവാത്ത കൊണ്ട് നിങ്ങൾക്ക് വല്യ ക്ഷീണം ഉണ്ടാവില്ല ഇ എല്ലോടത്തും പോയി കറങ്ങി പോകന്ന ക്ഷീണം ഉണ്ടാവും എല്ലായിടത്തൊന്നും പലതും കഴിക്കല്ലേ അതുകൊണ്ടാണ്. മക്കളൊക്കെ പള്ളിക്ക് പോയോ?
ആ ഓ നേരത്തെ ചെറിയ നേരത്തെ പോകും മറ്റോ വയന പോയിന് പറഞ്ഞില്ലേ. ഇങ്ങനെ കറങ്ങാൻ വയനാട്ടക്ക് പോയില്ലണല്ലോ ഓന് നേരത്തെ പോകും രണ്ട് നും പാടെ പഠിക്കാനേ ഓനെ ഞാന് അങ്ങനത്തെ സ്ഥാപന ത്തിലാണുള്ള ചേർത്തിയത് പത്താം ക്ലാസ്സ്‌ കഴിഞ്ഞാണ്ടെ ഓന് അങ്ങനെ ചെറുപ്പത്തിൽ നല്ല ത ആഗ്രഹം ണ്ടായിനി.
എ ഇപ്പന്താ?
അപ്പം എട്ടാം ക്ലാസ്സിൽന്ന് അങ്ങനെ ആക്കണംന്ന് വിചാരിച് എട്ടാം ക്ലാസിലുള്ള ഓ എട്ടിലെത്തിയപ്പോഴാണ് ആ കൊറോണ ടൈമ് ഏഴാം ക്ലാസ്സ് ഓന് കിട്ടിയിട്ടില്ല. അയില് പിന്നെ അങ്ങനെ ആയിക്കാണ്ട് ണ്ട് അന്ന് ചേർത്തിയതുല്ല അന്ന് ചേർത്തിയൊക്കാണെങ്കിലിപ്പോ ഏകദേശം ആയി തുടങ്ങിനി. ഇപ്പന്നട്ട് രണ്ട് വർഷം കഴിഞ്ഞ ഇങ്ങനെ ഓന്റെ കൂടെ പഠിച്ച ഒരാൾ പ്ലസ് ടുവിൽ പോയി അപ്പം പിന്നെ അവിടെ പഠിക്കാൻ കഴി എഴുതി. ഓന് അയിനാവൂല പറഞ്ഞു ഓൻ പോയി. പോയതോടു കൂടി ആ ചങ്ങായി പോയതോട് കൂടി ഇബനാകെ മൂഡ് ഓഫാ ഇവനിങ്ങനെൊരു മടിയാണ് പോകൂല എന്നെറ്റെ ഓന് പറയുല്ല അപ്പം കൂട്ടുണ്ട് പന്ത്രണ്ട് കുട്ടികളുണ്ടോൻറെ ആ ആ അങ്ങനെ ഒരു പന്ത്രണ്ട് അല്ല പന്ത്രണ്ട് കുട്ടികളും ഒരുപോലെയാണ് പക്ഷെ ഇവൻ നാട്ട്ത്തെ കുട്ടി കുട്ടിയാണ് ആ മാറ്റാണത് അങ്ങനെയാണ് അപ്പം പിന്നെ നേരത്തെ ഇപ്പി അങ്ങനെ തന്നെ നേരത്തെ പള്ളിയിൽ പോകും പോലെ അങ്ങനെ പത് പതിനൊന്ന് മണിയ ആയപ്പത്തിൽ പോയി പിന്നെ പെ രണ്ടാ പെരുന്നാള് നില്ലൊരു ആ ഒരിതു അല്ലേ ഉ അങ്ങനെ പോയിട്ടുണ്ട് മാപ്പിള പോം ഇവിടെണ്ട് കുളിച്ചാ ഒരുങ്ങുനൊള്ളു
ഉം ഉ
കുളിച്ചിപ്പോൾ പള്ളി ഒരു മണിക്കാ നിസ്കാരം ന്നാണ്ട് അങ്ങനെക്ക
ഏഹ് ഓ
അ വാങ്ക് കൊർച്ച നേരം വൈകിയാണല്ലോപ്പം മറ്റതൊക്കെ നേരത്തെ അ ആ പോവാ ഇവിടെ അടുത്താണേ ഞങ്ങക്ക് ഇവിടുന്ന് ഞങ്ങളെ മഹല്ല് പറഞ്ഞില്ലേ അവിടെണ് പള്ളി പള്ളി മദ്രസിന്റെ കീഴിലൊരു പള്ളിയുണ്ട് ആ പള്ളീല് ജുമാ കുത്തുബ നടക്കും അപ്പം പെരുന്നാൾ നിസ്കാരും അവിടെ തന്നെയാണ് ഇവ്ടുന്ന് രണ്ടടി ഓരു ഓടിയെത്തും അങ്ങനെയാണ് ഔ ഔ അങ്ങനെയാണ് അങ്ങനെ പോവും വ വണ്ടിയൊന്നും എടുക്കൂല അങ്ങനാ ണ്‌ അത്ര ഒരടുത്താണ്
ആ ആ ഞങ്ങള്ടെ വീടിന്റെടുത്ത തന്നാ പള്ളി ഖുത്തുബ എഴുന്ന ഓതി കഴിഞ്ഞിട്ടുണ്ട്
കഴിഞ്ഞിട്ട്ണ്ട് ഏ
ആഹ ഓയ്
ഇന്നലെ ന്നലെ ഇവൽക്ക് ക്കൊന്ന് ഒരുവിധ ആൾക്കാർക്കൊന്നും ന്നലെ നിസ്കാരം കിട്ടിയിട്ടില്ല ജുമാ നിസ്കാരം കിട്ടിട്ടില്ല കുത്തു പെരുന്നാൾ നിസ്കാരം കിട്ടിട്ടില്ലാ ആ മഴ അങ്ങൊട്ടൊക്കെ പെയ്തോ ആ മഴ ഏ ആ ഏ ഇബടെ ആ മ ആ സമയത്ത് ആന്ന് മഴയ്തു ആ നിസ്ത്വ പള്ളിലെറ അങ്ങനെ ആ ടൈമില് ആ ഏഴേമു ക്കാല് എട്ട് മണിൻ്റെ ഉള്ളില് നല്ല മഴയാണ് പെയ്തു മ് നല്ലൊരു മഴയാണ് പെയ്തു പിന്നറ്റല്ല അങ്ങോട്ടുല്ല ഇങ്ങോ ട്ടുല്ല അങ്ങനൊരു മഴ എറങ്ങാമ്പോ ഒരു ബുദ്ധിമുട്ട് വന്ന്ന്നല്ലാതെ പിന്നെ നമ്മള് ർണാ കോട്ടൊക്കെട്ട് എറങ്ങിയേപ്പോത്തിന് അവിടെ എത്തിയപ്പോത്തിന് ഒരുവിധ ആൾക്കാർക്കൊന്നും കിട്ടീല്ല വലിയ വലിയോന് കിട്ടിയില്ല ചെറിയോന് കിട്ടി ചെറിയോൻ പിന്നെ നേരത്തേ എറങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെക്കെ കിട്ടി പർഞ്ഞു ഓലെന്റെ സങ്ക ങ്കടം പറി ണ് അത് ഇബടെ പോയക്കാണെങ്കി കിട്ടീനി ഞാൻ പർ ഇല്ല ഇപ്പടു അതല്ല ഈ പള്ളി പോയിട്ടാണെങ്കി ത്ത്ല്ല ഈ പള്ളി പോയക്കാണെങ്കി കിട്ടീനി ആ അഅ് ഞാൻ ദേഷ്യ ഞാൻ ദേഷ്യപ്പെട്ടതാണ് ഞമ്മളെ കൊണ്ടയാക്കാല്ലെ അവ്ടെയാണ് അങ്ങട്ട് പൊയ് കൂടിയാറി അല്ലാത്ത നിസ്കാരത്തിനൊക്കെ ഇവിടെ കൂടിയാലും ത്തെ പരിപാടിക്ക് നമ്മളെ മഹല്ലത്ത് നർഞ്ഞാണ്ട് ഞാൻ ദേഷ്യപ്പെട്ട് അപ്പൊ ഇന്നല ഇന്നലൊണെങ്കി ഭയങ്കര ദേഷ്യയുള്ള ഒരു ദിവസം എന്താച്ച ഒന്നാമത് ലീവായിം ചെയ്ത് പിര്യേഡ്സ് ആയി അങ്ങനെ ആവുമ്പ തന്നെ ഇൻക്കറിലേ ഇ
ഞാന് ഓട്ടോമാറ്റിക്കലി എനിക്കൊക്കെ നല്ലോണം ഇണ്ടാവും നമ്മൊകൊർച്ച് വേ
ആഹ് ദേ ആ അയിലെ പിന്നെ കഴിഞ്ഞന്നാണ്ട്ന്റെ മോൻ ചോയിച്ച ല്ലഉമ്മചി ഇങ്ങക് ഇന്ന് പറ്റ്യത് എന്തേനി ഇന്ന് ഇങ്ങക്ക് ഇന്ന് ഇന്ന് എന്ത്യേ നി പ്രഷർ ഐ അർന് കാണ്ട് അങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് പോ ഓലോടറിയാൻവയ്യലേ അങ്ങനെ ആണ്ന്ന്ലേ അയില് പിന്നെ ഞാൻ ആദ്യൊന്നും ഇത് അറലേനിട്ടൊ ഇന്റെ മക്കൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒര് സംഭവം ണ്ട് ന്ല്ലതൊന്നും ഓൽക് അറീല്ലേനി എന്നിട്ട് ഇപ്പം ഇപ വല്യതായേരെ ഇന്നോടറിം ഇങ്ങള് ഞങ്ങളെ കൊറേ പറ്റിച്ച്ണട്ടൊ ഉമ്മച്ചി ഇപ്പോൾ വലിയ പോകൻ വലിയവന് ഇരുപ ഞങ്ങൾ ഫ്രണ്ട്സാള മാതിരിയണെല്ലോ പറയും ന്താക്കൊക്കെ ചെയ്യും മക്കളായിട്ടിട്ട് ഞാന് എങ്ങനെയൊക്കെ പറയും ഓ.. പിന്നെ ഏതെം കു... പിന്നെ കണ്ടെത്തിനോ അങ്ങനെയൊക്കെ ചോദിച്ചു അയില് നിങ്ങള് ഞങ്ങളെറേ പറ്റി ചേന് ഞങ്ങളെ മുപ്പത് നോൽപും നോൽപ്പി ച്ച നിങ്ങള് നിങ്ങൾ നോമ്പില്ലാതെ അവിടെ നിന്നിയില്ലേനൊ ഇപ്പളാ പറയുന്നത് ഇരുപത് വയസ്സായിട്ട് അവൻ പറയുന്നത് അവ ഉണ്ട് ഞ ഇങ്ങനെ ഇങ്ങനെ പാടിടക്കലാവും ഹിന്ദുസാണ് അങ്ങനെ ആലും ആ നമ്മള് മുസ്ലിം പൊ തുവ അത് മറച്ച് വെക്കുമല്ലോ നമ്മള് നമ്മള് ആ ഓ ഓ ത് അത് ഓല ക്ക്‌ പിന്നെ പുറത്തയ്യ അപ്പ പിന്നെ ഫുഡ് ഉണ്ടാക്കു ഭക്ഷണം ഉണ്ടാക്കാനും പറ്റു ല ഓ ലെ അങ്ങനെ അങ്ങനെ നൽക്കും പൈഫ് പിന്നെ നമ്മളെ നമ്മളെ താഴെ മക്കളുണ്ടെങ്കിൽ ഓലെ താഴെ പെൺകുട്ടി ഉണ്ടെങ്കിൽ ഓൾക്ക് അത അറിയയും ചെയ്യും ഇതറിയനോല്ല ഉം എന്നിട്ട് ഞാന് ഞാന് ഇതൊക്കെ മറ ച്ചുവച്ചോണ്ട് കൊണ്ട് നട പോയിനി എൻ്റെ അമ്മയിൻ്റെ മക്കളുണ്ട് ഓന ഓന ഓലൻ ഒ ലൻപ്പല്ലണാണ് ഓല് പേടം കൊണ്ടിരിച്ചും ആ.. അങ്ങനെ ഇതൊക്കെ ഓനോട് വാങ്ങിച്ച എനിക്ക് അതിലൊ ഒരു ദീസം ഒരു ദിവസം ഞാൻ പെടു മറച്ച് ഓനമറിഞ്ഞിന്ന് വാങ്ങയണ ആയില്ല മ ന്ന് നിങ്ങളുപ് ഇതിനകത്ത് വർച് കിണ് ഞൻ ചിഞ്ചുനും സിമി ക്കക്കെത് കൊണ്ട കൊടുക്കണ്ട് എന്തിന ഞങ്ങള ഇത് വറച്ചെക്ക കാരണം കാണ്ടു പോവാൻ ഹ... ഹ.. ആ അന് പിന്നെ അപ്പൊ ഇന് ഓനും വടിയില്ലാത്ത അതായപ്പ പിന്നെനിക്കും മടില്ലാതെയിപോയി പി ആ വങ്ങിക്കണ്ട പിന്നെപ്പ പേട് പേട് യൂസ് ചെയ്യലൂ ഇപ്പൊ ഞാന് കപ്പാണ് യൂസ് ചെയ്യല് അതുകൊണ്ട് എന്തൊരു സുഖംണ്ടന്ന കപ്പ് യൂസ് ചെയ്തിട്ട് ഉ ഞാനൊ ക്കെ ഞാൻപറയാ അന്നേ ഇറങ്ങിയ അന്നെനെ വാങ്ങിയാൽ മതി അന്നൊക്കെ പൊട്ടമാരായി പറിയ പീരയഡ്സ് കഴിഞ്ഞാല് പാഡ് ഉപയോഗിച്ചാലും ആ അത് അത് ആലോച്ച് ഉം അയ്. പറയണ്ട അത് ഇപ്പം ന്തര് സുഖ
പക്ഷെ നിങ്ങൾക്ക് കപ്പ് യൂസ് ചെയ്തിട്ടായിട്ട് നിങ്ങൾക്ക് ഊരവേദനങ്ങെ അങ്ങനെ എന്തെങ്കില അതികായി തോന്നണ്ടേ ഇങ്ങക്ക്
അങ്ങനെയൊന്നും എനിക്കില്ല അനക്ക്ണ്ട്
എനിക്ക് ഞാൻ യൂസിയ്യുമ്പണ്ടലോ അവ്ടെ ഊരന്റെ അവടെങ്ങനെ ഒരു ഇച്ചിരി പോലെ അങ്ങനെല്ല ഒരു ഏഹ് ഒരു എന്താ പറയാ ഒര് ഒരുമാതിരി പെയിന്. പക്ഷേ ഊരുമ്പന്താണ് നല്ല ആശ്വാസാ, അത് ഒ ആദ്യത്തെ രണ്ടീസേ ഇണ്ടാവൊള്ളുട്ടൊ പിന്നങ്ങട്ട് കൊഴപ്പ
ഏഹ്, എനിക്ക് ആ പ്രശ്നൊന്നുള്ള, നമ്മള് ശെരിക്ക് വെച്ചത് ശരിയാക്കാഞ്ഞാൽ മൂത്രൊഴിക്കാണ്ട് മൂത്രൊഴിക്കാണ്ടിങ്ങനെ മുദ്രക്കാണ്ടങ്ങനത്തെ തോന്നും അതാ കറക്റ്റ്ല്ലാഞ്ഞാല്ല് അങ്ങനെ ഒരു തോന്നല് തോന്നുന്നല്ല അല്ലാ ആഹ് ഒരു കൊഴപ്പുല്ല ഞാൻ അപ്പ എൻ്റെ നാത്തൂന്റെ നാത്തൂമാര് മൂന്നാളും ഇപ്പളും യൂസെയ്യുല്ല, പെങ്ങന്മാര്
ഉം, ആഹ്, ആഹ് ഞാൻ ഇൻ്റെ ഇമ്മച്ചിനൊടൊക്കെ പറിം, വേണെങ്കി യൂസ് ചെയ്തൊ ഇങ്ങളൊക്കെ തൊള്ളട്ടി നടന്നൊളി പറയും ഞാന്. പിന്നെ കല്യാണം കഴിയാത്ത പൺകുട്ടിയോട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ലല്ലോ ഉം എന്താണ്, ഏഹ് ഇവിടെ അങ്ങനെ പൊതുവേ നല്ല അഭിപ്രായന്നെ പറയ്നെ വേ
ആം ഇവിടെ ആഹ അയൽക്കൂട്ടത്തില് ഓളെ മോളും മോ ക്ക് ഓള്, ഇപ്പം പൊതുവെ അയൽക്കൂട്ടം വഴി കിട്ടീനല്ലോ എല്ലാവർക്കും
ആഹ് അതെങ്ങനെ സാധനാ ലോക്കല് സാധനാ നല്ല സാധനാവലെ
സാധനമാണ്ട്ടൊ കൊഴപ്പല്ല.
എഹ്, ഞാനൊക്ക നല്ല വെല്ലെന്റെ നോക്കി അറുന്നൂറ്റി സംതിങ്ങിന്റെ ഒക്കെ ഞാൻ വാങ്ങിയെ മ്
ഇ അത് നല്ല നല്ല കമ്പനി നല്ല കമ്പനി തന്നെയാണ് അതിന് ക്ലാസൊക്കെ എടുത്തിട്ട് ഞാന് സെക് ത്രയാണ്. അയൽക്കൂട്ടത്തിൽ അല്ല പ്രസിഡൻ്റാണ് അയൽക്കൂട്ടത്തിന്റെ അപ്പൊ എ ഡി എസ് ഉം എം കുറവാണ്. എ ഡി എസ് എ ഡി എസ് ക്കാക്കീനില്ല ഞാൻ ത നിക്കൂലാന്ന്പറഞ്ഞിട്ട് ഇന്ക് താല്പര്യല്ല പൊതുവേ പൊറത്തിറങ്ങാന്. ഓരുവിധ ആൾക്കർ ഇങ്ങനെ പുറത്തിറങ്ങാൻ ഇഷ് ണ്ടാവണം കേട്ടോ ഞമ്മളാവശ്യത്തിന് നമ്മക്ക് ക്ക് നമ്മളെ കൂട്ടുകാരികളെ കൂടെ പോവാ അതൊക്കെ ആഹ് ആഹ് ആഹ് അങ്ങനെ ആയ്ങ്ങാണ്ട് അതെല്ലാ മെമ്പ റായി നിക്കാൻ പറഞ്ഞ്ങ്ങാണ്ട്സ്ഥാനാർഥിയായി നിക്കാൻ പർഞ്ഞ്ക്കാണ്ട്. ഇവടെ ഭയങ് ങ്കരം പ്രഷറേനി ഇൻ്റെ കുടുംബത്തിലൊക്കെ നല്ല ത് രാഷ്ട്രീയണ്ട് അർഞ്ഞ്ട്ട് കാര്യല്ല ആരും മത്സരി ക്കാനൊന്നെർങ്ങൂല ക്കെ നല്ല സ്ഥാനത്ത് നിക്ക്ണോലാണ്. പക്ഷേ ങ്ങാൻ മറ്റി മറ്റതും മർച്ചതു ആയിട്ടൊക്കെ നിക്ക്ണോലാണ്. മോൾ ജില്ലാ പ ജില്ലൻ്റെ ഇന്ത്യൻ്റൊക്കെ ആൾക്കാര് അമ്മായിന്റെ മോനും ഇൻ്റ ആങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ആരും മൽസരി ഇക്കതരെ നിന്നിട്ടില്ല. പക്ഷേ ഇന്നെ അയ്ല് ഞാൻ പർഞ്ഞു ഇബടെ ഇവിടെ ഇപ്പാക്കൊക്കെ താല്പര്യാണ്. അ ഇവടെ ഹസ്ബന്റിനും താ മാപ്പള താപ്പര്യ മോനും താല്പര്യനി മോനന്താ ഇവടന്ന്ക്കാണ്ട് ആ വേറെ ഞങ്ങളെ വാർഡില് ആളെ കിട്ട കിട്ടാഞ്ഞിട്ട് വേറെ വാർഡ്ന്ന് ആളെട്ത്ത് ത്ത് കണ്ടാണ് മത്സരിച്ചത്. എന്നിട്ട് ഇപ്പച്ച് ൻ്റമ്മ സിന്താവാ വിളിച്ചുടെരയ്ന്നോ. നിങ്ങ്ങള് എന്ത് പണിയ കാട്ടിയേത്. അ അൻക്ക് അത് പർഞ്ഞാ മതി. യർഞ് ഞാന് അല്ലെങ്കിൽ തന്നെ ഇൻക്ക് ടെൻഷനാണ്. ഇപ്പ ടെൻഷനാകൻ വയ്യ അപ്പോ വേം തല വേദന വരും. ന്തെങ്കിലും എടങ്ങെറ് കേട്ടാ പിന്നെ അ ഉം ഞാനാ മനസില്ങ്ങനെ കൊണ്ട് നട്ക്ക ആ അപ്പൊ ഞാൻ പർഞ്ഞ് അനക്ക് പോയിപറഞ്ഞാ മതിയാർഞ്ഞു. ന്നിട്ട് ഇവരൊക്കെപാടെ ഇവിടത്തെ കമ്മറ്റി ഒക്കെ പാടെ ഇന്റെ ആങ്ങളതാണെന്ന് ഓൽക്കറിയാലോ അയില് അന്നാണെങ്കി ആങ്ങള നാ ട്ട്ലില്ലാണും ഞാൻ ഓനോട് പറഞ്ഞ് ഇങ്ങനെ വര്ണ്ണ്ട് മുണ്ടാതെ അവിടെകുത്തർന്നോ ന്റെ നമ്പറും കൊടുക്കണ്ടാ ഞാൻ നാട്ടിലില്ലാന്ന് പറഞ്ഞും ചെയ്തളാന്ന് പറഞ്ഞു വല്യോൻ ചെറിയാൻ പിന്നെ മാണങ്കി നി നിക്കണങ്കി നിന്നോന്നക്കെ വല്ലങ്ങനെ പറഞ്ഞോക്കി അമ്മായിന്റെ മക്ക മക്കളല്ലേ പ്പോറ ഓല് മറ്റോ ൽക്കൊക്കെ വിളിച്ചിണ് ഞങ്ങൾ ശരിയാക്കി കോള ഇങ്ങൾ പറഞ്ഞോളീ ന്നൊക്കെ പറഞ്ഞാണ്ട്
ഉം പിന്നെ എത്താന്നാല് ഏ വറെ എന്താ പിന്നെ
ഇന്നാ പിന്നന്താ
അ അ ന്നാ ആയികോട്ടെ പിന്നെ വിളിക്കണ്ട് ന്നാ ട്ടോ
എന്നാ ശരി